ഹലോ ഇപ്പൊ കേൾക്കണില്ലേ
ആഹ് ഇന്ക്കല്ലെങ്കിലും കേട്ടീനു
അതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റീല്ല അപ്പൊ ഞാന് കുറേ നേരം ഇങ്ങനെ നോക്കി പിന്നെ കട്ട് ആക്കി പിന്നെ കേൾക്കാതെ ഓപ്പൺ ആക്കി വെച്ചിട്ട് കാര്യല്ലല്ലോ വിചാരിച്ചിട്ട്
ആഹ ആഹ
ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല ഹസ്ബൻഡ് വന്നിട്ടില്ല പള്ളീന്ന്ന്ന് വെള്ളിയാഴ്ചല്ലേ
ആഹ് ഇന്ന് വെള്ളിയാഴ്ചല്ലല്ലേ ആ ഒന്നരക്കെ ആവില്ലേ പള്ളി പിരിയാണെങ്കി
ആ ഒരു മണിക്ക് കയ്യും പിന്നെ വേറെ എവിടക്കെങ്കിലും പോയോന്നറില്ല അങ്ങ് മാർക്കറ്റിൽ പോണന്ന് പറഞ്ഞിരുന്ന്
ആ അത് ശരി
സാധനം എടുക്കാൻ വേണ്ടീട്ട് കട ഇണ്ടേ ഇവിടെ ഞങ്ങക്കെ
ആ ആ അയ് ശരി വീടിൻറെ അടുത്തുണ്ടോ പള്ളി
പള്ളി ഇവിടുന്ന് ഒരു ഒരുമിനി ഒരു കിലോമീറ്റർ പോണ്ടാ
ആ
നമ്മള
ആ അയ്ശരി
പിന്നത് കയിഞ്ഞിട്ട് മാർക്കറ്റ് പോണം താനും സാധനം എടുക്കാന്
ആ ആ അയ്ശരി
കടയില് സാധനം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്
എന്താ കട. സ്വന്തം കടണ്ടോ? എന്താണ് പലചരക്ക് സാധനങ്ങളാ
അല്ല ഈ സ്കൂളിന്റെ മുന്നിലേ സ്കൂൾ ഐറ്റംസ് ഉണ്ട് ചെരുപ്പുണ്ട് പിന്നെ നോ ആകുമ്പോ ഫൂഡ്സ് സാൽഡാണ്ടേ പിന്നാ പിന്നെ പൂള അങ്ങനെ എന്തെങ്കിലും പോകണ്ടക്കെ നോക്കും മുഠായി നോട്ട് ബുക്ക്
പിന്നെ കുട്ടികളെ പറ്റിക്കാൻ കൊറേ മുഠായിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും
ആ ഹാ മുഠായിയാള് പിന്നെ ഐസ് ഇതെല്ലാതുണ്ട്
അപ്പൊ കുട്ടിയാൾടെ കച്ചോടണ് കാര്യായിട്ട്
ആഹ് ആ അപ്പൊ വീട്ടിലും ഉണ്ട്
ഏഹ്
വീട്ടിലുണ്ട് ചെറുതായിട്ട്
ആഹ് കടെ ആഹ് അയ്ശെരി
അപ്പൊ വീട്ടിത്താണ് കഴിഞ്ഞിക്കുണ്ട് വീട്ടില് വീട്ടില് പിന്നെയി കോഴിമുട്ട ബിസ്കറ്റ് ഉപ്പ് സുർക്ക പപ്പടം
വീട്ടിലാര എടുത്തു കൊടുക്കാന്
വീട്ടിൽ അങ്ങനെ നമ്മള് ഇന്നെ വിളിച്ചും ബെല്ലടിച്ചും ഇവിടെ ഉള്ളോരു വരൂള്ളു പുറത്തുന്ന് അങ്ങനെ വരു നമ്മുടെ ഈ ഏരിയിലുള്ള കുറച്ച് ആൾക്കാര് വരും
ആ ആ ആ
ഉള്ളേരിയ ആയിട്ടേ
ആഹ് ആത്
അയൽവാസികളൊക്കെ ഇങ്ങനെ വരും ഒരു പത്ത് ഇരുപത് വീട്ടുക്കാർ ഇങ്ങനെ വരും
ആഹ് ആഹ്
പിന്നെ അപോലെ, മിഠായി പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങണ്ട് കൊണ്ടരും അർജൻന്റ് നോട്ടിക്ക് പെൻ പെൻസിൽ അങ്ങനത്തൊക്കെ കൊണ്ടരും പിന്നെതന്നെ കോഴിമുട്ട പപ്പടം ബിസ്കറ്റാള് ആഹ് ഹോർലിക്സ്, പാല്, പാൽപ്പൊടി അങ്ങനെ ഹോർലിക്സ് മല്ലി, മുളകൊക്കെ ഉണ്ടാവില്ലേ ചെറുതായിട്ടൊക്കെ അങ്ങനെ
ആഹ് അയ് ശരി ആഹ് ന്നിട്ട് ബിസിനസ്സൊക്കെ
ആഹ് കൊഴപ്പില്ല സാധനം ഉണ്ടേന്നു പിന്നെ നമ്മളിപ്പോ അൽവാസിയള് ആകുമ്പോ എന്താണല്ലാ അറിയേണ്ടല്ലോ ആകുമ്പോ നമുക്ക് പൊറത്തകുമ്പോ കൊഴപ്പല്ല
ആഹ് അതെ
അതൊക്കെ പഴേതാണ് എഴുത്താവും
ആഹ്
പറ്റ്യേ
ആഹ് ഒക്കെ കടം പർഞ്ഞ് പോവും
ആഹ് ഒക്കെ ഓരോര്ത്തര് ഒരു വീട്ടിലെന്നെ രണ്ടും മൂന്നും ആൾക്കാര്ക്കേക്കാരം ഒര് വീട്ടില് അതായത് ഓലെ
എവിടെ കടേലുണ്ട് ഞങ്ങള് മൂന്നാളും പോവുമ്പോ മൂന്ന് തരത്തിലല്ലേ നമ്മള് വാങ്ങ പക്ഷെ ഞാന് അധികം നീട്ട് ലില്ലട്ടോ ഇൻക്ക് അവര് എഴുതണോര് അത്ര സുഖംപോരാ
ഉം ഇത് ഇതയ്ന് അമ്മള് നമ്മള് ബേഗം കൊടുക്കുംമാണം എന്താന്നോ പിന്നെ ഓലോട് ഞമ്മളിങ്ങനെ ചോയ്ച്ചുകോണ്ടിക്കണം ചോയ്ച്ചാല് അയ്ന് പൈസ ഇല്ലായിറ്റല്ലല്ലോ ഓലെ ആവശ്യക്കൊ ഓല് നടത്തന്ണ്ടേ അതാണേ ഓല് ഓലെ ദൂർത്തും ഓൺലൈനും അത് ഇതിനൊക്കെ ഓല് പൈസ കൊടുത്തിട്ട് വാങ്ങണില്ലേ നമ്മക്ക് മൂന്നും നാലും അഞ്ചും മ ആ അതേന്നെ ഫുള്ള്തെരൂലാ
ആ
ബാലൻസാക്കികാണ്ട് വെക്കും
ആ ഞാനിവിടെ കടേപോയാലിതുപോലെ പിന്നെ ഇപ്പൊ അമ്മള് പാ ഇരുപതാകൊടുക്കാനുച്ചാ ചെൽപ്പോ പിന്നെ ചെല്ലുമ്പോ പറേം ഇരുപതല്ല ഇരുപത്തിരണ്ടുണ്ടറയും
ഇരുപതാ അങ്ങനൊന്നല്ലതാക്കാ അതൊന്ന് അഞ്ഞൂറും ആയിരോം
ചെറിയ സംഖ്യകളന്നെ അങ്ങനെയാ പറയാ അപ്പൊ പിന്നെ ഇൻക്ക്പേടിയാണ് അപ്പ ഞാൻ വേഗംകൊടുക്കും
ഇത് ഒരു ഒരുമാ ഒരുമാസോ രണ്ടുമാസോന്നല്ലാ ഇതിങ്ങനെ ആ എഴ്തി എഴ്തി എഴ്തി പോവും
അതെയതെ എന്നിട്ട് ഒന്നിച്ചൊരുതെരൊ
ഒന്നിച്ചപ്പൊ തെരൂല ഒന്നിച്ച് ഓല് പെൻഡിങ്ങാക്കിയിടും ഇതേമാതിരി ഇപ്പായിരം ഒണ്ടെങ്കില് അഞ്ഞൂറൊന്ന് തെരും പിന്നെ ഈ അഞ്ഞൂറുമ്മേന്ന് പിന്നേം ഞമ്മള് പ്ലസ്സെയ്തിക്കാണ്ട് പോണം അതന്നെ ഞാനീ ഈ ഓരോ ഓരോ ഈ ഇപ്പൊ സർഫൊക്കെ വാങ്ങുമ്പള് ആ സർഫിന്റെ മേലെ മേലെ സർഫെന്നെയ്തും ഇനിയിപ്പൊ സർഫെന്ന് എഴുതിയാലും പോരാ ഡേയ്റ്റടക്കം ഞമ്മക്കിങ്ങനെ പേയ് പേജ് കജ്ജാന്നല്ലാതെ ഞാൻ പ്ലസ്സിട്ട് പോവല്ലേ ആദ്യോക്കെ പിന്നെ ഓൽക്കിത് കൂട്ടുമ്പോ ഓലാർഞ്ഞു ഇത്രായായോച്ചും അപ്പെന്താ മൂന്നും നാലും ഒക്കെ മാസം കഴിഞ്ഞിട്ടിങ്ങനെ തെരുമ്പളേ
അതാണ് അങ്ങനെ വാങ്ങിക്കൊണ്ടോവുമ്പോ ഓൽക്കൊസു ഒരു ഇത് തോന്നി എന്തപ്പ ഇത്രെ കയ്യോന്നല്ലേ
ആ അപ്പ ഞാനെന്താട്ടെന്നാ ചെറുതാക്കി മേലെ സാദനത്തിന്റെ പേരെയുതും പിന്നെ ഉം ഉപ്പുന്നെയ്തും ഉപ്പുന്നെയ്തീട്ട് ഞമ്മക്ക് തിരിയാമാതിരി എഴുതും അയ്ന്റെമേലെ ഡേയ്റ്റെങ്കി ഒന്നാന്തിയാണെങ്കി ഒന്നെന്ന് ഇടും അപ്പൊപിന്നെ ഓൽക്ക് കൂട്ടി ആ മറ്റേ പെയിങ്ങനെയോരോ ആ കൂട്ടികൊടുക്കുമ്പോ ഞാൻ ഓലോട് പറേം ഇങ്ങനെ വായിച്ചൊടുക്കും എന്നിട്ടെ കൂട്ടുവൊള്ളൂ ഉപ്പു ദേ ഒന്നാന്തി പിന്നെ പാൽപ്പൊടി രണ്ടാന്തി അങ്ങനെ അങ്ങനെയിങ്ങനെയാവും പിന്നെ രണ്ടു മൂന്നുപ്രാവശ്യം അങ്ങനെ ഓല്
പിന്നെ ചെലോര് വീട്ടിലുപോയിട്ട് അവരെ കയ്യിലുണ്ടാവും ഒരുബുക്ക് അങ്ങനെ പറ്റില്ലൊര് അവരും എഴുതിവെക്കുട്ടോ ചെല ആൾക്കാര്
എങ്ങനെ
ചെലവരെ അവരെ കയ്യിലുണ്ടാവും ബുക്ക്
ആ ഇതങ്ങനെ കയ്യില് വെക്കൂലാ ഇത് അങ്ങനത്തെതല്ലല്ലോ ഇത് ചെറുതായിട്ട് വീട്ടിലെ ചെറുത്
ആ
പിന്നെയമ്മള് അറിയണ്ടോലുവാണ് അയൽവാസികളുവാണ് തെരക്കൂടൊന്നുവില്ല എന്നാലും അത് ആയോന്നോയ്ച്ചപ്പോല് ഓല് അപ്പ ഞമ്മളൊരുതായേകാരം അങ്ങനെയായോന്നെയ്തും ഓൽക്ക് വാങ്ങി കൊണ്ടോവുമ്പോ അന്തോണ്ടാവൂല അങ്ങനെ അത്ര അത്രയിതൊള്ളോല് ഓലിങ്ങനെ തെരണം എന്നാല് ഒരു മാസാവുമ്പളെങ്കി
അതെ അതെ അവർക്ക് ഭയങ്കര സ മനസ്സില് സംശയം വെച്ചിട്ടല്ലേ
ആ അപ്പൊഞമ്മള് പൊറത്തുന്നുവാങ്ങുമ്പോ ഞമ്മക് ഒര് രൂപപോലും അമ്മക്ക് കടം തെര്ണില്ല അമ്മള് ഒരായ് ആയിരുപ്യക്ക് സാധനംവാങ്ങുചെയ്യ് ആയിരത്തിഅഞ്ചായാലും ഓല്. സാധനം അമ്മള്തീന്ന് കീച്ച ചെയ്യേണ്ട് ആ അഞ്ചുർപ്യ ഞമ്മളറിയണ്ട കരം ഇഞ്ഞി അട്ത്ത അമ്മള് പിന്നിം കഴിഞ്ഞാലും അങ്ങട്ടെന്നെ പോവാള്ളത് ഞമ്മള് അറിം. ഒക്കെചെയ്യും അന്നാലുംഓല് ആ അഞ്ചവുടെ ബാലെൻസ് വെക്ക്ണില്ല.
അതെ, അതെ ഉം
അപ്പോല്അറിം ഇ‌തീന്ന് ഒരു സാധനം കീച്ചാളിർഞ്ക്കാണ്ട് ഞമ്മെളെ സാധനം കീച്ചേ ചെയ്യൊള്ളൂ.
ആഹ്
അമ്മക്ക് കൊട് കൊടുക്കല്ലെങ്കിലേ ഒരാൾ ക്കാരുഇപ്പൊ കടംതെരൂല.
ആഹ് അതെ അതെ
പിന്നെ അമ്മക്ക് ഇതീന്ന് കിട്ടിയിട്ട് വാണ്ടെ ഇതീത്തെ പൈസ അമ്മള്. വേറെ പൈസ ഇണ്ട്ച്ചിട്ട് ഇതീക്ക് കൊറെ എർക്കിട്ട്ട്ട്. ആൾക്കാർക്ക് കടഇണ്ടാക്കി കൊടുത്തിട്ട് കാര്യല്ല.
കാര്യല്ലല്ലോ?
ഇതീമെന്ന് ഞമ്മള് എർക്കീട്ട് അയ്മത്തെ പൈസേണ് അമ്മക്ക് മയ് മറ്റെത് ഞമ്മള് ഇങ്ങനെ ഓലെ നന്നാക്കീട്ട് കാര്യല്ലല്ലോ ഞമ്മക്കൊരു.
ഇന്റെ അച്ഛന് ഇതുപോലെകടേണ്.
ഉം
അവടിം ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ കടംചോയ്ച്ച് വെരുമ്പഴേ. അച്ഛന് വെല്ല്യ ഇഷ്ട്ടം തെരില്ലഅറിയാൻ മ ടിയാണ് പശെ കിട്ടി പോരണെങ്കില്
കിട്ടിപോരൂല ഈ അയൽവാസികളൊക്കെ ആവുമ്പോ അതാണ് ചോയ്ച്ചാനും പറ്റൂല.
ആഹ് അതെ, അതെ അങ്ങനെയാവുമ്പോ ന്നല്ലെ റിസ് ക്കാണ്.
ന്നേരെ മറിച്ച് ഞമ്മൾ ടൗണിലൊക്കെ കടഇടയാണെങ്കില്. ഞമ്മളെഅങ്ങനെ അറീല. ഇന്നാലും ഈ അറി ആഹ് അപ്പൊഅമ്മള് റെഡി ക്യാഷിന് ഞമ്മക്ക് സാധനം വാങ്ങിക്കൊണ്ട് പോകും.
പിന്നെന്താ ഉം
ഇത് ഇങ്ങനെ ആവുമ്പളെയ്. ന്നമ്മുക്കൊരു ബുദ്ധിമുട്ടാണ് അയെന്നെ.
ഹസ്ബെന്റിന്. ഇന്നട്ട് ഔടെ കടേല് നിക്കാവൂലേ ടൗണിൽത്തെ കടേല്?
ആഹ് അങ്ങനെ ടൗണല്ല സ്കൂളിന്റെ മുന്നിൽ ചെറുതായിട്ടുള്ളൊരു.
ആഹ് വല്ല്യാ ടൗൺല്ല ടൗണ് പോയി സാനം കൊണ്ട്ർല്.
ആഹ്, ആഹ്
കഴിയുമ്പള് അല്ലെയ് വണ്ടിക്കാര്. ഇല്ല ഇല്ല ഇല്ല ഇല്ല ഉം ഹ് ഇന്ന്പ്പോ ഇന്ന് ഇന്നലാ പിന്നെ വ്യാഴയ്ച്ച ആയതോണ്ട് പൂള അർക്കീനു.
ആഹ്, ആഹ്
ആഹ് പൂള അർക്കീനി അപ്പൊപൂള ഇന്ന് വെള്ളിയാഴ്ച്ച ഇത് ഇണ്ടാവോലോ ബീഫ് ഇണ്ടാവോലോ?
ആഹ്, അഹാ
അപ്പഎല്ലാരും വാങ്ങും അപ്പൊഅയ്നും മാണ്ടീയിട്ടാണ് ഇന്നലെ അർക്ക്ണ്ട്. ഇന്നും ഇന്നലി ഒക്കായിട്ട് എല്ലാരും വാങ്ങും. അങ്ങനെ ആഹ് അങ്ങനെ വാങ്ങീട്ട്. ഇന്നിപ്പോ ഇന്നെൽ ത്ത വാക്കി കൊർച്ചൊരു രണ്ട്, മൂന്ന് കിലാന് ഇണ്ടായിന് ബീഫ് എല്ലപൂള.
ആഹ്
അപ്പൊ അത് ബിക്കാൻ മാണ്ടിറ്റ് ഇന്ന് രാവിൽത്തേനെ പോയ്ക്ക്ണ്. മറ്റേത് അപ്പളൊന്നും പോവൂല, പോവൂല അങ്ങനെ പിന്നെ അങ്ങനെ രാവിൽത്തേന്നെ പോയിറ്റ്. അത് വിറ്റ് കഴിഞ്ഞ് ഒരു ഒമ്പത് ഒമ്പണി ആയിപ്പോതിന് നാർത്തെ വന്ന്ക്ക്ണ്ന്ന്.
ആഹ്.
ഒമ്പതരയപ്പോത്ത്ന് അട്ച്ച് വന്ന്ക്ക്ണ്. അപ്പൊന്താ അത് കയ്ഞ്ഞു. അല്ല. രാവിലെ. ആഹ്. ഇന്ന് പിന്നെ വെള്ള്യായ്ചല്ലെ അല്ലെപ്പൊ. അല്ലെങ്കി പതിനൊന്നര ഇക്ക പന്ത്രണ്ടണിക്കൊക്കെ. ആഹ്. ന്ന് വെള്ള്യയ്ച്ചായ്തോണ്ട് പയ്നൊന്നണി പയ്നൊന്നരക്കൊക്കെ വെരൊള്ളൂ. ല്ലി ഉച്ചക്ക് ഒരു മണി ആവും മെര്ന്നെങ്ങി.
എന്നും വരോ അപ്പൊ ചോറുന്നാന്?
ആഹ് വടെ ഇര്ത്തേനന്നെ.
ഉം. ആഹ്.
പ്പന്ന് നാർത്തെ വന്നിട്ട്. പിന്നെ പോയിറ്റ്പ്പി മഴേന്. ന്ന് ഫുള്ള് മഴേനു.
ആഹ് ഇവടെപ്പോ വെയ്ല്ങ്ങനെ വര്ന്ണ്ട്.
ഇപ്പ വെയിലെന്ന്ക്ക്ണ്. രാവിലെ ഇപ്പൊ വെയിലന്നിക്കിണ് രാവിലെ ഫുള്ള് മയേന്. അപ്പ ഈ മയേല്ലെ ഇച്ച് വെജ്ജ. ആൾക്കാര് വരൂലാന്ന് പറ. കാണ്ട അത് വിറ്റെയ്ഞ്ഞേക്ക്ന്.
ആഹ് ആഹ് അതെ അതെ.
അത് വിറ്റെയ്ഞ്ഞേക്ക്ന് വെല്ലെ മണ്ട്യന്ന്ക്ക്ണ്. അ കഴിഞ്ഞ് വടെ ഇണ്ടായിനു. ആടുംങ്ങടും തിരിഞ്ഞൾച്ച്. പിന്നെ ചായിം കുടിച്ച്. മറ്റേ രാവിലെ ചായുട്ച്ചാ പോയെതെയ്. പാൽച്ചായിം.
ആഹ്.
പോയ. കടി കൂട്ടി കുടിച്ചിട്ടുണ്ടായില്ല. ആറ്ത്രയപ്പോത്തിന് പോയിക്ക്ണ്.
ആഹ് ആഹ്.
അങ്ങനെ കഴിഞ്ഞ് പിന്നെ അങ്ങനണ് പോയതാണ് പള്ളിക്കക്കും. ആഹ് ഞാനും പോകല്ണ്ട് ഇന്ന് മയായതോണ്ട് ഇൻക്കും തന്നെ വല്ല്യ. ബേക്ക്മ്മലാണ്. സ്കൂട്ടിമ്മല്
ആഹ് കടേയ്ക്ക് പോല്ണ്ടോ?
കടീക്കല്ല. സാനട്ക്കാൻ പോവുമ്പോ. മയായതോണ്ട് പിന്നെ അഥവാ വൈക്കന്ന് മയെയ്ത ഈ കോട്ടുന്നേനെ നെൻഞ്ഞ് ഡ്രെസ്സൊക്കെ നൻഞ്ഞ് ക്ക കെതിയേട.
സ്കൂട്ടിമേ ആവൂല്ലേ?
ആഹ്. സ്കൂട്ടിമ്മലാണ്. അല്ലെങ്കി കൊഴ്പ്പല്യ.
ആഹ് അതെ.
ഞാന് പോയാല് ഞമ്മക്ക്ള്ളത് ഇങ്ങട്ട് വാ കാണുമ്പോ വാങ്ങാന്.
ഉം ഉം.
പൊയ്ക്ക്ണ്ട്. അപ്പൊ മമ്മക്ക് ആവശ്യള്ളത് ഞാൻ വാട്സപ്പില് വി ട്ടൊട്ത്ത്ക്കാണ്. ഞ്ഞിപ്പയില് കിട്ട്യേത് കിട്ടും കിട്ടാത്ത കിട്ടൂല. അങ്ങനേണെ. ഞമ്മൾതാവുമ്പൊളേ.
അയ്ക്കോട്ടെട്ടോ. ആഹ്. ശരി.